ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കെ പ്രശ്നങ്ങള്
നല്ലഹ് ചായൊ ഉണ്ടായി കഴിഞ്ഞാ
ആഹ് ചായൊക്കെ കുടി കഴിഞ്ഞിട്ടുണ്ട് ചായയൊക്കെ കുട്ടിങ്ങനെ കുത്തി
അത് ശരിയാ ഞാൻ കഴിച്ചിട്ടില്ല കൂട്ടിയെക്കെല്ലാം കൊടുത്ത്
ഓഹ് കല്യാണം കഴിഞ്ഞെതന്നെല്ലേ
ആഹ് ഉണ്ടായിന്നില്ലേ
ആഹ് ഇന്റെ കഴിഞ്ഞിട്ടുണ്ട് ഞാന് വീട്ട്ക്ക് പോയിട്ടില്ല ഇന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ
ആഹ്
എന്തൊക്കെയായിരുന്നുന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം
ഇന്ന് രാവിലെ പൂരിം മുട്ടക്കറിയാ ഇണ്ടാകിയെ
ഓഓഹ് നിങ്ങളെന്നെയ ഇണ്ടാക്കുന്നത്
ആഹ് ഞാൻ തന്നെണ്ടാക്കും ഞാനും കുട്ടിയളും തന്നെള്ളൂ ഇബിടെ ഞങ്ങള് സ്വന്താ
നല്ലതാണല്ലേ എണ്ണ പൊരിച്ച് ഇങ്ങളെങ്ങനെണ് പൂരിണ്ടാക്കുന്നത്
മൈത ആട്ടയും കൂടി ചേർത്തിട്ട് കോഴക്കുന്നു
ഓഹ് ഓഹ് നല്ല നമ്മളെ കോക്കനറ്റ് ഓയിലേക്കാരല്ലേ
ടാണേ ബ്ലാട്ട കുറ്ച്ചാ ആട്ട യാസ്തി ഇട്ടാല് ഭയങ്കര വെഷപ്പായിക്കു
ഓ ഓ ഓ മൈദ നമ്മളെ ശരീരത്തിന് കേടുആണ്
കേടുആണ് ഒഴിവില്ലാത്തവ അങ്ങനൊ ന്നും എപ്പൊന്നും ഉണ്ടാക്കൂല എപ്പളേങ്കിലും ഉണ്ടാക്കു സ്ഥിരായിട്ടൊന്നു ആക്കൂലാലോ അരിന്റെ ആദെ ഉണ്ടാക്കുവ
ആഹ് ആഹ് ആ അങ്ങനെ
പിന്നെ കുട്ടികള് ഇങ്ങനെ പറഞ്ഞ് രംഉണ്ടാക്കിയേ-
ഓ ഓ അങ്ങ് മുട്ട കറി ആയിരിക്കും അല്ലേ?
ആ മുട്ട തേങ്ങയെല്ലാംഅര ച്ചിട്ടാ വെക്കണേ.
ആ അതെ നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ?
ആഹ് അങ്ങനെ
നല്ല രസായി
ആ അത് ഭയങ്കര ഇതായിരിക്കും. പൂരിന്റെ കൂടി കറി?
അന്ന് ഫ്രീ ടൈമില് എന്തൊക്കെയാണ് ചെയ്യല്?
ഞാന് പണിയൊന്നുമില്ല.
ഓ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
ഇതി ഇല്ല ഒന്നും ഇല്ല.
ഓ നമുക്ക് വീട്ടില് നിന്നാണ്ട് തന്നെ ജോബ് കൊറെ ഒഴിവുകൾ ഉണ്ടല്ലോ വീട്ടിലിരുന്നാതന്നെ. കുറേ ചെയ്യാൻ പറ്റിയ കുറേ പണികൾ ഉണ്ട്.
കൊറേ പണികള് ഉണ്ടാവില്ലേ നമ്മക്ക് വീട്ടില് കുട്ടികളങ്ങ് പോയാല് വ്യത്തിയാക്കലും ചോറും കറിയെല്ലാം വേറെ വെക്കണം എ പണി ഉണ്ടാവുല്ല ആഹ്
ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? പോകാറുണ്ടോ?
ആ പോക്കുണ്ട്
ഓ ഓ ലോങ് ട്രിപ്പാണ്ല്ലേ?
ആ പോ ഓ സ്കൂളും മദ്രസയും രണ്ടു ലീവ് വേണം. എന്നാലേ അത് നടക്കും.
ഫ്രണ്ട്സുകളു ആയിട്ട് പോകാറുണ്ടോ അതോ ഫാമിലി ആയിട്ടാണോ പോകാറ്?
ഫമിലി ആയിട്ടാണോ?
ആ ഫ്രണ്ട്സുകളായിട്ട് പോകു ഞങ്ങളൊക്കെ ഫ്രണ്ട് സുക ളായിട്ടാണ് പോകാറ്. അപ്പൊ നല്ല രസമാണല്ലോ? ഓലൊക്കെ എൻജോയ് ചെയ്താ ആ ആതെ മൈൻഡ് ഒക്കെ റിഫ്രഷ് ചെയ്യാനും. നല്ലൊക്കെ അങ്ങനെ പോകാൻ പറ്റിയ ഇതാണല്ലോ ഫ്രണ്ട്സുമെക്കെയായിട്ട് എൻജോയ് ചെയ്യാം.
ആഹ്
ഓലപ്പം കൂടിയിട്ട് കളിച്ച് രസിച്ച് ഇങ്ങട്ട് പോരു ചെയ്യാല്ലോ.
അതന്നെ അതിലു നല്ലതാ.
അതെ അതെ ഫാമിലി ആയിട്ട് പോകാറില്ലേ?
ആ പോക്ക്ണ്ട്.
ഓ ഓ ഓ മൂവിസ് ഒക്കെ കാണാറു
ലീവ് ആയിരിക്കണം അതാണ്ട് കാണും. കൊറേല്ലേ കാണും അധികമില്ല.
ആ നിങ്ങള് കൂടുതലും കാണാറ് കോ പടങ്ങളാണോ?
അല്ല കൊറേ നമ്മള് സീരിയല് പോലത്തെല്ലാം കാണും.
ഓ സീരിയലാണോ കൂടുതലും കാണാറ്?
ഉം. അതാ കാണും. മൂവീസ് പിന്നെ അത്ര കുട്ടികളെല്ലാം കാണുമ്പോ ഒന്നും നോക്കുന്നേ ഉള്ളു.
ഓ ഓ ഞങ്ങൾ കൂടുതലും കാറിൽ പോവാൻ വേണ്ടി പോണതാ. അതാ കാരം ഉണ്ടാകും പിന്നെ ടൈമ് പോകണത് അറിയില്ല.
ആ അറിയില്ല ശരിയാ.
ആ അതെ അതെ നല്ല കോമഡി പട സലീം കുമാറിൻ്റെ, ജഗദീഷിൻ്റെ.
ആ അതെനൊ കോമഡിയുള്ളവരെല്ലാം പോയിപ്പം.
പഴയ മോഡല് പഴയ രീതിയിലുള്ള പടങ്ങള് ആഹ്പ നല്ല രസണ് കാണാന്. ഇപ്പത്തെ മൂവി ഞമ്മക്ക് ഇങ്ങനത്തെ പണ്ടത്തെ മൂവിസിന്റെ മാതിരത്തെ കോമഡികളൊന്നും ഇപ്പ കാണാനില്ല
അതൊന്നിപ്പയില്ല എല്ലാ പോയി ഉം
അതാവുമ്പോ ഇപ്പത്തെ മൂവീസ് കാണുമ്പോ നമ്മുക്കൊരു ത്രില്ലും കിട്ടൂല ആ പണ്ടത്തെ വെറുതെ കിട്ടില്ലല്ലോ ഇപ്പ മുഴുവനും ഹൊറർ മൂവീസും പിന്നെ ഏ ക്രീമും അതൊക്കെയല്ലേ ഇപ്പൊ കാണുന്നത്.
അതന്നെ
മ്മം അപകടങ്ങള് നല്ലോണം ഇണ്ടാവും ചെയ്യും നമ്മള് മൈന്റൊക്കെ വേറെ രൂപത്തിലാവും ചെയ്യും.
അതന്നെ
ആ പിന്നെ ഉച്ചകത്തെ ഭക്ഷണൊക്കെ റെഡിയായോ
ഇല്ലഇല്ല ആക്കണോ വല്ല പറഞ്ഞായച്ചാല്ലോതുടങ്ങും
ഓ ഓ ഓ അവര് സ്കൂള് ആ
പോയി ഒരാളൂടെ പോവാൻ ബാക്കിയുണ്ട് പിന്നെ മോനിവിടെണ്ട്
ഓ ഓ അതെക്കെ വല്യ വല്യ കുട്ടികളായിരിക്കുല്ലേ.
അല്ല ഒരാള് പത്താം ക്ലാസില് ഒരാള് മൂന്നാം ക്ലാസില്. ഒരാള് പ്ലസ് ടു കയിഞ്ഞുപോയി ഇപ്പം
ഓ ഓ അവര്ക്ക് അവിടുന്ന്നെക്കാറല്ലേ ഭക്ഷണം കഴിക്കല് അതോ നിങ്ങള് കൊണ്ടോയി കൊടുക്കലാണോ.
അല്ലല്ല ഓല് മാദ്രാസണ്ടെങ്ങ വരും രാവിലെ മാദ്രാസണ്ടാവും അത്കയിഞ്ഞിട്ടിങ്ങ് വരും ആ അവിടെ വന്ന് കൂടിച്ചിട്ടാവോ? അവിടെ ബസ് ഉണ്ട് ഇവര്ക്ക്
ആഹ് അതെയതെയതെയതെ
ഹ്മ് പൊ
പിന്നെ ഒഴിവ് സമയങ്ങളിലിങ്ങള് പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ
ആഹ് അതില് കൊറെ കൊണ്ടരും കുട്ട്യള്
ഓ ആ അതെ അതെയതെ ഓല് പഠിക്കാന്ണ്ടാവൂലേ ആഹ് ഓലെ പഠിപ്പിക്കാന് ആ അതെതെ അതെയതെ അതെതെ കൃഷികളൊക്ക്‌ള്ള കൃഷികളൊക്ക്‌ണ്ടോ വീട്ടില്
കൃഷികളൊന്നുല്ല സ്ഥലം കൊറവാ
ഓ ഞമ്മള് വീട്ടില് കൃഷികളൊക്ക്‌ണ്ട് നമ്മള് ചെറിയ ഐറ്റംസൊക്ക്‌ണ്ടാക്കാറുണ്ട് ട്ടോ തക്കാളി പച്ചമൊളക് വെണ്ടക്ക പടവലങ്ങ മത്തന് അങ്ങന് ഇങ്ങനത്തെ ചെറിചെറീ ഐറ്റംസ്ങ്ങളൊക്ക്‌ക്കെ നമ്മള്ണ്ടാക്കാറ്ണ്ട് നമ്മള് വീട്ട്ക്കുള്ള ആവശ്യങ്ങള് നമ്മള് അതിലൂടെ നടത്തും ചെയ്യും അപ്പൊ ആ നിങ്ങള് കയിഞ്ഞിട്ട് പൊറത്തേക്ക് വ്ക്കാനും നമ്മുക്ക് കയ്യും അതാവുമ്പം ആഹ് അതെതെ അതെയതെ നമുക്ക് വീട്ടിലിര്ന്നാണ്ട്തന്നെ പൈസണ്ടാക്കാല്ലോ ഒരാളെ സഹായും ആവശ്യം കുട്മ്പെആവ്സില്ല അങ്ങനെയാകുമ്പൊ അതെതെ അപ്പൊ ഉമ്മെങ്ങനെ അട്ക്കും തൊട്ക്കും സഹായി ആഹ് അതന്നെ അതെ
പിന്നെങ്ങനെ ചെടികളെല്ലാണ്ടാക്ക്‌ഓ
ഓ ഇവിടെ ചെടികളൊക്ക്‌ണ്ട് ചെടികളൊക്കെ പൂക്കളുള്ളത്ണ്ട് എല ഐറ്റം രസുള്ളത്ണ്ട് അതൊക്കെ കൊറേയ്ണ്ട് ആ വാങ്ങ്ണതുണ്ട് പിന്നെ അയൽപക്കത്ത്ന്ന് കിട്ട്ണതുണ്ട്. വാങ്ങ്ണത് കൊറവാണ് പിന്നെ അയൽപ്പക്കത്ത്ന്ന് കിട്ട് വുമ്പ നമ്മള് പൈസ കൊടുത്തും വാങ്ങണ്ട ആവശ്യ ശ്യില്ലല്ലോ അപ്പതുകൊണ്ട് നമുക്ക്‌ വെറുതെ കിട്ട്ണില്ലേ അപ്പ നമ്മളിവിടെ കുഴിച്ചിടും നല്ല രസായിട്ട്ണ്ടായി ട്ടുണ്ട് പിന്നെ പടർന്ന് പന്തലിച്ചിട്ട്ണ്ട്. നല്ലൊരു വൈബല്ലേ അന്നത്തെ മൂ ക്കുമ്പളെന്നെ നല്ല രസായിരിക്കുംലൊരു മൈന്റ്
ഇണ്ടായാ നല്ലെന്നെ രസണ്ടാവല്ലോ കാണാൻ
ആഹ് അതെ അതെതെതെതെ വീടിന് നല്ലൊരു ഭംഗിയ ഉണ്ടാവും
ആഹ് അതന്നെ സ്ഥലമാണോ ന്നല പറ്റൂ
ഉം
സൗകര്യം വേണ്ട മ്മുക്ക് ഉണ്ടാക്കെ
ആഹ് അതെ അതെ
ആഹ്
നിങ്ങളെന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ വീട്ടിലിരുന്ന് ഇല്ല
ഒന്നുംഇല്ല അയിന് കൂടെള്ള ടൈം ഇനി ഇല്ല
ആഹ് അതെ അതെ മക്കളുണ്ടാവുമ്പോ പിന്നെ കയ്യില്ലല്ലല്ലേ ആഹ് എന്നാലും അവര് പോയി കഴിഞ്ഞാല് ഫ്രീ ടൈം ഉണ്ടാവും
ആഹ് കൊറച്ചുണ്ടാവും കൊറെല്ലാം ഉണ്ടാവും നക്ക് ലേശം റെസ്റ്റ് വേണ്ടേ
ആഹ് അതെ അതെ അതെ അതെ നമുക്ക് ആരോഗ്യാണല്ലോ വലുതലെ
ആഹ് ആതന്നെ ഇനി എന്താ വർക്ക് ചെയ്യുന്നുണ്ടാ
ആഹ് ഞാന് വർക്ക് ചെയ്യുന്നുണ്ട ഇനി ഞാന് ഫ്സ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഫാഷൻ ഡിസൈന് പഠിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വർക്ക് ചെയ്തു അവിടെന്നെ വർക്ക് ചെയ്തു ഇപ്പൊ ഞമ്മൾ ഈ കല്യാണം ശേഷംണ്ട് ഞാൻ വീട്ടിലിരുന്ന് ആ വർക്ക് തുടർന്നൊണ്ടിരിക്കാണ് അപ്പൊ പിന്നെ അതാവുമ്പ സ്വന്തക്കായിട്ട് വരുമാനം ഉണ്ടാക്കാലോ പുറത്തേക്ക് അട അതെന്നെ അതന്നെ പിന്നെ ഒരാളെ സഹായം ആവശ്യപ്പെടച്ച നമുക്ക്ന്തെങ്കില പൈസൊക്കെ ആവശ്യംണ്ടെന്നുണ്ടെങ്കില് മ്മുക്ക് ഞമ്മള അതൊന്ന തന്നെ അക്കാണ്ട്
ഉം ഉം
ആ പൈസ ഉണ്ടാക്കിണ്ടണ്ട് അതും തന്നെ നമ്മൾ ആവശ്യങ്ങങ്ങള് നടത് അതെതെ അപ്പൊ അങ്ങനെരു ഞമ്മള് പഠിച്ചുണ്ട് നല്ല ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നു
ആഹ് ആഹ്
എന്ത് മറ്റുള്ളവരോണ്ട് നമ്മളെ കുടുംബക്കാരട് ആരോണ്ട് ചോദിച്ചാല് നമ്മള് അവർക്ക് ചിലപ്പോ എ ഇപ്പോളും ഇങ്ങനെ ചോദിക്കുമ്പോ അവർക്ക് ഒരു എതിർപ്പ്ണ്ടാവുല്ലോ
അഹ് അതന്നെ അയ് ശരിയ
അതാവുമ്പോ ഞമ്മള് സ്വന്തക്കായിട്ട് നേടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി അങ്ങനെ ഉം അതെ തുടർന്ന് ഉം മീ സ്നക്ക് ഒക്കെ നിങ്ങള് കഴിക്കാറുണ്ടോ
ആഹ് കൈക്കു
മ്മൾ വീട്ടിലിര്ന്ന് ന്നെ ണ്ടാക് തറപ്പായം പൊരി അങ്
ആഹ് അല്ല ഉണ്ടാക്കും എല്ലാം ഞാനുംങ്ങ ആക്കും അന്നും വാങ്ങൊന്നുംല്ല എല്ലൻ കറിയ
ആഹ് അതാവുമ്പോ നല്ല ഹെൽത്തിന് നല്ലതാണ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ ആയി രൂപങ്ങൾ വെച്ചുണ്ടാക്കുമ്പോൾ നല്ലതാണല്ലോ ശരീരത്തിനും അതെ അതെ കോക്കനറ്റ് യിലേ
വാങ്ങുന്ന ആഹ് നമ്മള് സൺഫ്ലവർ
ഓഹ് ഓഹ് ഓഹ് ഓഹ്
ഓ അവിടെയാണെന്നുണ്ടെങ്കില് ഞമ്മളെ വീട്ടിലുള്ള നല്ല തെങ്ങ് നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ
കിട്ടൂലേ ആഹ് ഇവിടെത്തെങ്ങും കൊറവാ ഞങ്ങക്ക്
ആ അതെതെ ശരീരത്തിനൊക്കെ നല്ല ഇത വെളിച്ചെണ്ണ നല്ല സ്കിൻ അല്ലെ അതെ സ്‌കിന്നിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തേച്ചാല്
ആഹ് ആട്ടീട്ട് എടുത്താ നല്ലതാ പക്ഷെ നമ്മള് മാങ്ങീട്ട് എടുത്താൽ ഭയങ്കര പൈസല്ലേ
ആഹ് അതെ അതെ അതെ അതെ വില വർധനവ് ഉണ്ടാവും പിന്നെ അതുപോലെ ഇനി നമ്മളെ ശരീരത്തിന് കൂടുവാണല്ലോ അത്ക്കല് ഉപയോഗിച്ച് വരുന്നതല്ലോ ഉൽപന്നങ്ങളൊക്കെ
അതന്നെ മുടിയലങ്കായ തന്നെ തൊയുന്നു കുട്ടികളെല്ലാം തൊയ്യുന്നുണ്ട് വെളിച്ചെണ്ണ തേച്ചിട്ട പക്ഷെ തലേല് പാരച്ചുട്ട് തേച്ച് വെക്കും കുട്ടികക്ക്
ആഹ് അതെ അതെ വീട്ടില് നിന്ന് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നമ്മള് ആരോഗ്യത്തിന് നല്ലത്. നമ്മള് വയസ്സ് കൂടുന്തോറും നമുക്ക് ആരോഗ്യമാണല്ലോ മെച്ചപ്പെടേണ്ടത്.
അതന്നെ എനിക്ക് വെളിച്ചെൺ ഇവിടെ തെങ്ങ് കുറവാ തേങ്ങ അതുകൊണ്ട
ഓ അതെ അതെ എന്നാ ശരിട്ടോ ഞാൻ വിളിക്കാട്ടോ.
ഓ ആയിക്കോട്ടെ